കേൾക്കുന്നുണ്ടോ
ആഹ് കേൾക്കുന്നുണ്ട്
എന്തൊക്കെയുണ്ട് പിന്നെ
പറയൂ ഇന്ന് എന്തൊക്കെയാണ്
ഫുഡൊക്കെ എന്താ സ്പെഷ്യൽ എന്തേ ഉണ്ടാക്കോ
അങ്ങനെ ഒരുപാടൊന്നും ഉണ്ടാക്കാറില്ല ക്കറിയില്ല എന്നാലും ഇപ്പോഴാണ് പഠിച്ചു വരുന്നത് ഇപ്പൊ കല്യാണം കഴിഞ്ഞോണ്ടൊക്കെയാണ്
ആഹ് ആഹ് അതുവരെ ഞമ്മള് വല്ലാതെ അങ്ങട് പോവലില്ല അടുക്കള ഭാഗത്തേക്കൊന്നും
ഇല്ല അത് എന്നോട് പറയും വീട്ട്ന്ന് അമ്മയായാലും പറയും രാവിലെ പഠിക്കുന്ന ടൈമിലൊക്കെ രാവിലെ ആയിക്കഴിഞ്ഞാൽ സ്കൂളിൽ പോവും
ആഹ്
അത് കഴിഞ്ഞ് വന്ന് വരുമ്പഴത്തേക്ക് രാവിലെ പോകുമ്പോ ഫുഡോക്കെ ആയിട്ടുണ്ടാവും.
ആഹ് ആതെ
പിന്നെ അത് കഴിഞ്ഞ് പഠിച്ച് കഴിഞ്ഞ ഉടനെ ജോലി കിട്ടി. ജോലിക്കോകുമ്പോ സെയിം സിറ്റുവേഷൻ. ഫുഡൊക്കെ കൊണ്ടോണം. അപ്പൊ ഫുഡോക്കെ ആവും.
ആഹ് ആക്കിട്ട് അമ്മ പാത്രത്തിലാക്കി തരും.
അതെ അമ്മ പോവേ എല്ലാം എട്ത്ത്ച്ചാണീ
ഉം
അപ്പൊ കല്യാണം കഴിഞ്ഞപ്പഴാണ് ഒരു ടാസ്ക്കായി വന്നത്.
ആഹ് അപ്പൊ ജോലിക്ക് പോക്കും കല്ല്യാ ഏഹ് ഫുഡ്ണ്ടാക്കലും കൂടെ ആകുമ്പോ ഓഹ് പറയണ്ട
അയ്യോ ഫസ്റ്റ് കല്യാണം കഴിഞ്ഞ പാടല്ലോം
ആഹ്
എനിക്കതായിരുന്നു ടാസ്ക്. ഒന്നാമത് രാവിലെ എഴുന്നേൽക്കണം. വീട്ടിന്നാകുമ്പം പിന്നെ അമ്മയുണ്ടല്ലോന്നുള്ളൊ രു ധൈര്യത്തിലല്ലേ?
ആഹ് അത് ശരിയാണ്. പിന്നെ ഞമ്മളെ ജോലി നമ്മക്ക് ജോലിക്ക് പോണ്ട താല്പര്യം കൊണ്ട് ഞമ്മള് പിന്നെ പണിയൊക്കെ പെട്ടെന്ന് ഒതുക്കാൻ നോക്കും അല്ലാതെ ഉം ഉം.
സത്യം കാരണം എന്താന്ന് വെച്ചഴിഞ്ഞാ എനിക്ക് എനിക്ക് ഇപ്പതന്നെ ഞാനിപ്പോ പറഞ്ഞില്ലേ ഏഹ് ലീ ഞാൻ നീ നിർത്തിയിട്ടാ ഇള്ളത് കൊർച്ദിവസായിട്ട്ന്ന്
ആഹ് ആഹ്
എനിക്ക് എൻ ഒന്നും തിരിയുന്നില്ല എൻ എഞ്ഞാ പറയാ പണിയൊക്കെ കഴിഞ്ഞ്ഴിഞ്ഞാ പിന്നെ എന്ത് ചെയ്യണം എന്താ ചെയ്യാന്ന്ള്ളൊര് അത് ഭയങ്കര ഒരു ടാസ്ക് ജയിലിൽ ഇട്ട പോലെയിണ്ട്
ഇനിപ്പോ എന്താണ് ആ ജോലീലിനി ഇതിലന്നെ തുടരാൻ പറ്റോ
എങ്ങനെ ഇപ്പം ഞാൻ വർക്ക് ചെയ്തോണ്ടിരിന്നതിൽതന്നെ ആഹ് എ എനിക്ക് വേണ്ടങ്കി വേറെ എവ്ടേങ്കിലും നോക്കാം ഇല്ല അവിടെ എനി തൊടരാൻ പറ്റില്ല കാരണം ഞാൻ നിർത്തിയതോടെ തന്നെ അവരത് ക്ലോസെയ്തു വേറെ ആളില്ലായ്ര്ന്നു
അഹ്ശരി
അപ്പം എനി ക്കൊരു ഹിഹെ ഹെൽത്ത് ഇഷ്യൂ അവിട്ത്തെ പ്രിന്ററിന്റെ പൗഡ്റൊന്നും എനിക്ക് സെറ്റാവുന്നില്ല ഇത് വരെ കൊഴപ്പോണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പ എന്താന്നറിയില്ല ഏ്ഹ് ശാസ് സം മുട്ടല് ചൊമ അങ്ങൻത്തെ ഇഷ്യൂ ഒക്കെ വന്ന്ട്ട് ഡോക്ടറെ കാണിച്ചപ്പം ഡോക്ടറിങ്ങനെ റിപ്പോർട്ട് ചോയ്ക്കോല്ലോ നമ്മളോട് എന്താ ജോലി എങ്ങനെയാണ് അപ്പോ പ ർഞ്ഞൂ ഇങ്ങനെ പൊടീ കാര്യങ്ങളൊന്നും പിടിക്കുന്നില്ലാ
അതെന്ത്‌ എന്താണ് ജോലി
എനിക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് വർ ചെ വർക്കാണ്
ആഹ് അത് ശെരി ആഹ്
പക്ഷേങ്കില് അവ്ടാ ഇതിന്റെ പ്രിന്റിങ്ങും കാര്യങ്ങളും അപ്പൊ അതിന്റെ മിഷ്യൻ പൗഡറ് കാര്യങ്ങളൊക്കെ ഇണ്ടാവും
ആതെ അതെ അതെ
അഹ് ഷോപ്പില്
ആഹ്
അപ്പം നമ്മള് കമ്പ്യൂട്ടർല് ചെയ്യുന്നതാണെങ്കിൽ കൂടി അപ്പർത്തെ സൈഡിന്ന് ഇത് വർക്കെയ്യുമ്പോ ഇത് നമ്മളും കൂടിയല്ലേ ശ്വസിക്ക്ന്നത്
ആഹ് അതെ അതെ അതെ
അപ്പ പിന്നെ രാത്രി ആയിക്കഴിഞ്ഞാ ചൊമയും ശ്വാസംമുട്ടലും ഒറക്ക ഒറങ്ങൊന്നും പറ്റ്ന്നില്ല
ആഹ്
കണ്ടിന്യൂസ് ചാെമ ചൊമച്ച് ചാെമച്ച് പിന്നെ നോക്കുമ്പോ വൊമിറ്റിങ് ടെൻഡൻസി വര്യാ
ആഹ്
അപ്പഇന്നോട് വീട്ട്ന്ന് ഹസ്ബൻഡും അമ്മയൊക്കെ പർഞ്ഞു ആഹ് തൽക്കാലം ഒന്ന് റെസ്റ്റ് എട്ക്ക് ഇൻക്ക് കൊറച്ച് കഴിഞ്ഞിട്ട് നോക്കാന്ന് പർഞ്ഞു
ആഹ് പിന്നെ നമ്മക്ക് വേണെങ്കി കമ്പ്യൂട്ടർ ടീച്ചർ അങ്ങനെക്കെ കേറിക്കൂടെ
ആഹ് നോക്കിക്കഴിഞ്ഞാ അങ്ങനെക്കെ കേറാം പക്ഷേങ്കില് നമ്മള് ചെക്കെയ്യാന്നല്ലാതെ വേക്കൻസി ഒന്നും എവിടെയും ഇല്ല
ആഹ് അതെ അതെ അതെ
ഉം പെട്ടെന്നൊരു വേക്കൻസീന്ന് വെച്ച്ട്ട് നോക്കുമ്പോ അങ്ങനെ കിട്ടുന്നില്ല
ആഹ് അത് ശരി പിന്നെ ഇനിയിപ്പോ എതായാലും കൊർ കൊർച്ച് റെസ്റ്റ് എട്ക്കാ ഒരു ഓട്ടപ്പാച്ചിലല്ലേയ്ര്ന്നാ
അതെ അതെ ഇത് ഒന്നാമത് എനിക്ക് എന്റെ വീട്ട്ന്ന് പോവാൻ എളുപ്പായിരുന്നു പക്ഷെ അവിട്ന്ന് പർഞ്ഞ പോലെ എല്ലാം കൂടി ഏ്ഹ് കഴിഞ്ഞി വിടിച്ച് പോവുമ്പോ ഉം അപ്പൊ ഞാനും കരുതി എന്നാ പിന്നെ കൊറച്ചവിടെ നിക്കട്ടെ.
ആഹ് അതായത്
പക്ഷെ അങ്ങനെ നിന്നിട്ട് നോക്കുമ്പം ബോറടി. ഒന്നും പറയണ്ട. ആഹ് അതോണ്ടാ ഇവ്ട് എന്റെ ഉമ്മയൊക്കെ പറയും അതെങ്ങനെ ഇല്ലാണ്ട്ക്കും. പോവാൻ തുടങ്ങിയ കാലം തൊട്ടേ പോകുന്നുണ്ട് വീട്ടില് മര്യാദ അടങ്ങി ഇരുന്നിട്ട് ശീല ഇല്ലല്ലോന്ന്.
അതാണ് അതാണ് ഇപ്പൊ തീരെ പറ്റ്ണ് ണ്ടാവില്ല.
ആഹ് എപ്പഴും പോവുന്ന ആൾക്ക് വീട്ട് തന്നെ നിക്കുംമ്പൊര് എന്തോ പോലില്ലേ, അപ്പൊ അതുകൊണ്ട്. എന്തോ പോലെ. ഇനിയിപ്പ ഇതുവായിട്ടൊന്ന് സെറ്റ് ആയി വരണം.
അതെ. ഇനി എന്താണ് ഫുഡൊക്കെ എങ്ങനെ എ ഉം നല്ല സദ്യൊക്കെണ്ടാക്കോ എല്ലാ ഉപ്പേരിം കൂട്ടാനൊക്കെ ഇങ്ങളെ സദ്യേണല്ലോ കൊ മെയിനായിറ്റ് പഠിക്-
മെയിനായിട്ട് പക്ഷെങ്കില് സദ്യ സാമ്പാറൊന്നും വെക്കാൻ എനക്ക് വെല്യ ഐ ഡില്ല. ഞാൻ എന്തെങ്കിലൊക്കെ കാട്ടിക്കൂട്ടി വെക്കുന്നതാ. പക്ഷെ എന്റെ അമ്മയും അച്ഛനും ഒക്കെ നന്നായിട്ട് ഫുഡ്ണ്ടാക്കുവേ. പക്ഷെ ഞാൻ ഈ ഭാഗത്തേക്ക് ഒന്നും
ഒരു സദ്യ ഒരാളൊറ്റക്ക് സദ്യന്റെ കൂട്ടാൻ ഒരു വിധൊക്കെ ഒപ്പിച്ചൊ ഒരാളൊ റ്റക്ക് വെക്കുമ്പം നല്ല റിസ്ക്കല്ലേക്കാരം.
അയ്യോ നല്ല ബുദ്ധിമുട്ടാ. കാരണം ഓരോന്നിനും ടൈം എടുത്ത് ചെയ്യണ്ടേ.
ആഹ് ആ
സദ്യാന്ന് പറയുമ്പം എല്ലം സദ്യാന്ന് പറയുമ്പം എല്ലം ഉണ്ടാവൊല്ലോ ഉം. സാമ്പാർ, പച്ചടി, കിച്ചടി അതാണല്ലോ എല്ല സദ്യാന്ന് പറയുമ്പം ഇങ്ങനെ ഒരുപാട് കൂട്ടങ്ങൾ ഇണ്ടല്ലോ.
ആഹ് അത് ശരിയാ. ഞാൻ ഇൻക്കൊക്കെ ഭയങ്കര ഇഷ് ടാണ്. കാരണം ഞമ്മള ഞാൻ പിന്നിം കൊറെ ഒക്കെ യൂട്യൂബിലോക്കിയൊക്കെ ഉണ്ടാക്കി നോക്കും ഉം. അങ്ങനെ ഒന്ന് രണ്ട് പ്രാവശ്യണ്ടാക് കീറ്റൊള്ളു. പക്ഷെ ഇൻക്ക് ഇന്നെ കൊണ്ടൊന്നും കയ്യൂല്ല. അപ്പം ഞാൻ വിചാരിക്കും ചെയ്യും ഓണത്തിനും തിനൊക്കെ ഇങ്ങള്ങ്ങനെ ഇണ്ടാ ക്കും.
സത്യം ഒറ്റക്കൊന്നും ആഹ് എ ഓണത്തിനും വിഷുവിനെല്ലാം പിന്നെ വീട്ടിലിപ്പം ഞാനിപ്പ എന്റെ വീട്ടിലേക്ക് വര്നതാണെങ്കിലും അമ്മെന്റെ സിസ്റ്ററൊക്കെ ഇണ്ടാവും ഇവിട.
ആഹ് അതെ അതെ.
അതേപോലെ നമ്മുടെ വീട് ട്ലു ആണെങ്കിൽ ഹസ്ബന്റിന്റെ വീട്ടിലാണെങ്കി പിന്നെ അങ്ങനെയാരും ഉണ്ടാവൂല്ല. പിന്നെ സദ്യാന്ന് പറയുമ്പം ഇപ്പറഞ്ഞ പോലെ ഓണത്തിന് മൊ ത്തം പ്രോപ്പർ സദ്യയൊന്നും ഉണ്ടാവില്ല.
ആഹ് അതെ ആഹ്.
എന്ന് ഒര് സാമ്പാർ അതേപോലെ അച്ചാറ് പച്ചടി
എല്ലാ കൂട്ടാനും കൂടെ ആവുമ്പോ കയ്യൂല. അത് നമ്മളെ കല്യാൺത്തിനെന്നെ പോണ്ട്യേരും.
സത്യം കല്യാണത്തിനെന്നെ പോണ്ടി വരും.
ഇന്ക്ക് ഇഷ് ടാണ്. ഇന്നട്ട് ഞാനൊക്കെ ഏഹ് ഇങ്ങളെ കല്യാണം ഉണ്ടാവുമ്പോ ഞങ്ങള അവ്ടെക്കെ ഉണ്ടാവുമ്പം ഞാനൊക്കെ വേഗം പോവും. കല്ലിയാണതിന്. ഞങ്ങൾക്ക് അതല്ല. ഞങ്ങക്ക് ബിരിയാണി ഞങ്ങക്ക് അങ്ങനെ ഇണ്ടാവല്ലില്ലലോ. ബിരിയാണി. മറ്റേ മന്തി അത്
ആ ഇങ്ങക്ക് അങ്ങന
അതേ അല്ലാതെതന്നെ നമ്മള് കയ്‌ച്ച് മടുത്തിട്ടുണ്ടാവും. പൊതുവേ നമ്മളിപ്പോ വീട്ടിലെന്ത ഫംഗ്ഷൻ ഉണ്ടായൊക്കെ ഇണ്ടക്കോല്ലോ. ഇതാണല്ലോ കിട്ടാൻ പ്രയാസം.
ഓണത്തിനും വിഷുവിനൊക്കെ ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ അപ്പുറത്തെ വീട്ടിൽ കൊടുക്കും.
ആ കൊടുക്കും. അത് ഞങ്ങളേ അവിടെ ഉണ്ട്ട്ടോ. ഉം ഞങ്ങള് അങ്ങനെ കൊടുക്കും ഇന്റെ വീട്ടിൽ കെട്ടിച്ച വീടിന്റെ അവിടെല്ല. ഇന്റെ വീടിന്റെ അവിടെ. പിന്നെ ഞങ്ങൾ എന്തെലൊക്കെ ആയിട്ട്. ചുറ്റും പെരുന്നാക്കും, നമ്മളുണ്ടാകുമ്പോ അങ്ങട്ടും കൊടുക്കും. അങ്ങനെ അതൊരു രസാണല്ലോ. ആ അതാണ്. സന്തോഷം. അവർക്ക് സന്തോഷം. ശരിയ. പിന്നെ നല്ല നമ്മളെ പായസൊക്കെ ഉണ്ടല്ലോ. ഓ അട പ്രഥമൻ. ഹാവു പൊളി അതൊക്കെ ഉണ്ടാക്കോ, ഒറ്റക്ക്.
പ്രദമം. ഞാൻ പാലടയൊക്കെ ഉണ്ടാക്കും പാലട പായസം സേമ്യം ഇതൊക്കെ, അറിയാം. പ്രഥമനെപ്പറ്റി എനിക്ക് വല്യ പിടുത്തല്ല. അത് കുറച്ചു പണിയുണ്ടല്ലോ പാലോക്കെ പിഴ്ഞ്, പരിപ്പ് പരിപ്പൊക്കെ വറുത്ത് അങ്ങനെ ഒരുപാട് പണിയില്ലേ.
ആ ശരിയാണ് ശരിയാണ്.
അപ്പൊ അതൊന്നും അറിയില്ല. സത്യം പറഞ്ഞാ ഞാന് പഠിച്ചു പഠിച്ചു വരുന്നതേയോള്ളൂ.
ഈ പ്രഥമന് ആയിരിക്കുവല്ലേ, ഈ ശർക്കരൊക്കെ ഏഹ്
അതെ. ഉരുക്കി ഒഴിക്കുന്നത് ആഹ്.
പ്രഥമനിന്ല്ലെ.
അതെ. പ്രഥമനിലാണ് ശർക്കര ഉരുക്കി ഒഴിക്കുന്നത്.
അല്ല അല്ല അത് വേറെ അടയാവുംലെ.
ആ പ്രഥമനിൽ ഉണ്ടാവുന്നത് പരിപ്പാണ്. ഒന്നിങ്കെ ചെറുവയർപരിപ്പ്, അല്ലെ അങ്ങനെയുള്ള പരിപ്പ് ആയിരിക്കും. അത് വറുത്തിടും. പക്ഷെങ്കില് അട പ്രഥമൻ ന്ന് പറയുമ്പോം, അരി കൊണ്ടുള്ള സാധനമാണ് ഈ അടാന്ന് പറയുന്നെ.
ആ അതാ ഞാൻ ചോദിച്ചത് അടപ്രഥമനാ ഞാൻ ചോദിച്ചത്. ആ അടപ്രഥമനില് നമ്മൾ ഈ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട്, ഒരു വാഴ ഇല്ലേൽ ഇങ്ങനെ അരിഞ്ഞു ഉണ്ടാക്കിയ മാവ് ഇങ്ങനെ കെട്ടിയിട്ട് ആവിക്ക് വേവിച്ചിട്ട്. അത് ഇട്ത്തിട്ട്. ആ അങ്ങനെക്കെ
പീസാക്കി കട്ട് ചെയ്തിട്ടും പൊടിച്ചിട്ടോക്കേ. ആ അത് അത്. പക്ഷെങ്കിൽ ഇപ്പം അട നമുക്ക് വാങ്ങാൻ കിട്ടുവല്ലോ.
വാങ്ങാൻ കിട്ടും. ആ അപ്പൊ എളുപ്പാണുപ്പ എല്ലാം കാര്യവും അങ്ങനെ തന്നെയാണല്ലോ എളുപ്പ പരിപാടിയല്ലേ.
അതെ അതെ ഇപ്പം പായസം ഉണ്ടാക്കല് എളുപ്പം തന്നെയല്ലേ. പായസം മിക്സ് കിട്ടുവല്ലോ.
അപ്പ കയ്യുണുല്ല. നമ്മളെ കൊണ്ട് കയ്യുണുല്ല അതുപോലെലെ? ആദ്യ
ഈ പണ്ടത്തെ പോലെ അതെ, ഞാ ഞാൻ തന്നെ ഇപ്പം ഞാനിങ്ങെനെ വിചാരിക്കും, ഞാന എടുക്കാൻ തുടങ്ങിയതിന ശേഷം ഞാൻ വിചാരിക്കും. അയ്യോ, ഇവരൊക്കെ എങ്ങനെ ഈ ടൈമ് ആവുമ്പോഴേക്കെല്ലാം ചെയ്ത് തീർക്ക്ന്ന്?
അതാണ്, അതാണ്. ഓ, ഞാനൊക്കെ സ്കൂൾ പോയിട്ട പണി തുടങ്ങല്, അടുക്കളയിലേക്ക് ഇറങ്ങല്. ഏത്? ഫുഡ് ഉച്ചക്കത്തെ ഫുഡിനുള്ളത്, ലഞ്ചിനുള്ളത്. ആഹ്, എന്നാ തന്നെ ഇണ്ടാവും, ഒരു നേരാവുന്റെത് കയ്യാന്. ഹലോ? ഹലോ? കേൾക്കുന്നില്ലേ? ഹലോ? ഹലോ? ഹലോ?